ഹലോ ഹലോലോ ഹലോ
ഹലോ
ആഹ്! കേൾക്കുന്നില്ലേ
ആഹ അപ്പൊ കേൾക്കതുണ്ട്. എന്താ എന്തോ ജോലി ചെയെയ്യാ?
ആ ഞാന ഡ്രൈവറാണ്
ആ ശെരി ആ ഇപ്പ എന്നിട്ട് എന്താ ലഞ്ച് ടൈം ആവൂല്ലേ?
ഇല്ല ഇന്ന് ഞായറാഴ്ചല്ലേ ഇന്ന് പോയിട്ടില്ലോ.
എന്താ വല്യ വണ്ടിയിലാ?
ആ ഞാന് ബിസ്കറ്റിന്റെ കമ്പനിൽ വണ്ടി ക്രോയിസ് ബിസ്പിറ്റൾ ആണപ്പ ഇപ്പൊ കഴിഞ്ഞ സ തിരുവനന്തപുരക്കെ പോയി വന്ന് ഒരാഴ്ച
അപ്പൊ അതിന്റെ ക്ഷീണത്തി-
ക്ഷീണത്തി ഇനിപ്പോ രണ്ട ദിവസം കഴിിക്കാൻ പോ
ആഹ എന്താ ആഹ! ആ ആഴ്ചൽ എത്ര അങ്ങനെ ലീവോ അങ്ങനെ എടുക്കലുണ്ടോ?
ലീവ് വലിയ ട്രിപ്പ ഒക്കെ ആണെങ്കില് രണ്ടു ദിവസക്കെ കഴിഞ്ഞിട്ടേ പോകവും ആവൂല പിറ്റേന്ന് തന്നെ പോകാനന്ന ഇ അർജന്റ ഒക്കെ ആണെങ്കിലും പോകുന്നല്ലാതെ കൂടിന്നാൽ ഒരു പത്ത് ദിവസം അത്ര ആയാലും കൂടുതൽ വരൂല പത്ത് ദിവസൊക്കെ കയുമ്പത്തേെ വീട്ടിലെത്തും ചിലപ്പോ അല്ല- ലോങ് ഇല്ലെങ്കിൽ നാട്ട് കൂടുള്ള വണ്ടിയിൽ ചെറിയ ഷോപ്പിലേക്ക് പോകും കൂടുതൽ ലോങ്ങണ ഉണ്ടാവല്
ഇന്ത കടയില് കൊണ്ട വിടുക്കല്ലോ അതോ ഹോൾസെൽ ആയിട്ടാണോ? ആൾ ആ ഹോൾസെൽ ആയിട്ട് കട ആ.. ആ.. ആഹ ശരി എന്ന
അല്ലാണ്ട് റീറ്റെൽ
ആഹ! ശരി.
ഉ
മക്കള് പഠിക്കാവൂഅല്ലേ മക്കളൊക്കെ
ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞിട്ടൊന്നുല്ല ചെറിയ കുട്ടിയാ ചെറിയ കുട്ടില്ലതന്നില്ല അല്ല ആ നോക്കുന്നുണ്ട് ശരിയായിട്ട
ആ എന്ത എത്ര വരെ പഠിച്ചു എന്താ പഠിച്ചോ
ആഹ ഞാന് ഡിഗ്രി കഴിഞ്ഞതാണ്
ആ ശരി ആ
ഉ അപ്പൊ കൊറ കോഴസൊക്കെ കോഴസൊക്കെ നോക്ക ഞാൻ ബീികോം ആയിരുന്നു പി എ സി ആ നോക്കലുണ്ട് നോക്കലുണ്ട് ഭാഗ്യല്ലാ തോന്നുന്നു
ആഹ ആ അതൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല പി എസ് സി ഇങ്ങനെ എഴുതും തോറും അതിന് എക്സ്പീരിയൻസ് ഇട്ട് അപ്പണ്ട് ശരിയാവല്ല ആ ആഹ ഈ ഡിഗ്രി കഴിഞ്ഞൊണ്ടാണ് ആ കൊഴപ്പം അല്ലെല് എന്താ എൽ ജി മതിയ മതിയേനി പെട്ടെന്ന്ന്ന് കിട്ടുയിരുന്നു
ഒരു ഫ്രണ്ട് ഉണ്ട് ഓനെ എസ് എൽ സരിയ പഠിച്ചിുള്ളു ഓന ഇപ്പോ നല്ല ജോലി ഉണ്ട് മറ്റേ ആ ബാങ്കിലാണോ അപ്പം പി എസ് സിറെ ഇതില്
ആ ആ ഈ ഡിഗ്രി ആവുമ്പോഴേ നമ്മക്ക് താങ്ങാൻ കഴിയൂല എനിക്ക് അതാണ് കുഴപ്പം പറ്റിയത്
ആഹ ആ അപ്പൊ ഞാൻ വയ്യാരിക്ക വെറുതെ ഡിഗ്രി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലേ വെറുതെ രണ്ടു കൊോലങ് പോകും
ആഹ
അല്ലേ അങ്ങനത്തെ ഐ ടിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കോ
ആ ഐടി കോഴസ് ചെയ്യ നന്നത് ആ ആ അതെതെ ന ഒരു ആ അതെ ആ എടുത്തിട്ടില്ലെങ്കിലും കയ്യില ഒരു പണിണ്ട് അങ്ങനെണ്ടല്ലോ കയ്ൽ എന്തെങ്കിലും ഒരു നമ്മക്ക് എന്തേലും ഉണ്ടാവുകയായിരുന്നു അല്ല
എന്തങ്കിലും ഒരു വരുമാം നമുണ്ടാക്കി
അല്ല അത് കൊഴപ്പൊന്നുമല്ല ഞമ്മള് നഞമ്മളെന്തേലും ചെയ്യണോടത്തൊക്കെ അയിന്റെ ഗുണം കാണും ഞമ്മൾക്ക് ഇതുള്ള എജ്യൂക്കേഷനനുസരിച്ച് ഉ ബിസിനസിലാണേലും
ആ ആ അ
ഉം നിരാശപ്പെടരുത് എന്താണേിലും നല്ല ജോലി ഉണ്ടല്ലോ ഡ്രൈവർ പണിയാൻ
ആഹ ഉണ്ട് വല്ിയ നല്ല അങ്ങനെ എല്ലാത നമ്മള് കാണുന്നവർക്കൊക്കെ ഡ്രൈവ് പണി ചോദിച്ചാൽ എന്താ നല്ല ജോലിയാന്ന് ചോദച്ചാറ് പക്ഷെ ആ പണി എടുത്തുപ്പണം അതിണെ
പിന്നെ ആഹ ആ് ആഹ ശരിയതാ ആഹ ആ പി നീ ലോങ്ങ് ട്രിപ്പ് ആകുമ്പോ തന്നെ കുഴപ്പില്ലല്ലോ അല്ലേ ഇനി ഇങ്ങനെ
ബാക്ക് പെയിൻ ആയിും ഡ്രൈവർമാർക്കൊക്കെ ആ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടണ്ടോ ഡ്രൈവർമാരുണ്ടോ
ആ ഇറെ ഉ അനിയുണ്ട്
ചോയിച്ച്ോക്ക ബാക്ക് പെയിൻ ഉണ്ടോ ആ എനക്ക് ഇണ്ടാവേണ്ട് അതിന് പ്രായത്തിന്റെ കണക്കൊില്ല നമ്മള ഇങ്ങനെ ഇരിക്കല്ലേ ഇങ്ങനെ ായിട്ട് ഇരിക്ക ഞാനൻ എട്ടരു തലയണക്ക പോ ബാക്കിൽ ഇങ്ങനെ വെക്ക
ആ ആ് ഓനും അങ്ങനെന്നെയ പോവലേ നല്ല തലേണ്ണ നക്കുമ്പോഴ അവിടുത്തെ ഒക്കെ ഒരു തലയണ്ണ ഉണ്ടും കൊറേ തരുണ്ട് ആ ആ ആ ആഹ
ഇവിടെന്ന് ച്ചാരിക്കുമ്പോണ് അധികം പ്രശ്നം ശരി
അ ശരി ആ ഫുഡ് കഴിച്ചു ആഹ ഫുഡ് കഴിച്ചു കട ക്കാവുലേ
അല്ലെയ് ക്കാ ഞാൻ കെടക്കുന്നുന്നില്ല ഫുഡ് ഇപ്പം കയിച്ച് ഇങ്ങൊട് വന്നിട്ടേള്ളു ഇവിടെ നല്ല മഴയാ രാവിലെ തൊട്ടെന്നെ
ഏ ഇന്ന് മഴേന്നു ഇതുവരെ ഉച്ചവരേ മഴ യേരുന്നു ഇപ്പൊ മഴ പോയി ആ
മഴ കഴിഞ്ഞത് ഫുള്ള് മഴയാണ്
ആ പോവും ആ ട്രിപ്പ് പോവാറു ണ്ടോ? ചങ്ങായിമാരെ കൂട്ടി ഫ്രണ്ട്സിനൊക്കെ കൂട്ടി അതേ ഉള്ളൂല്ലെ അതേ ഉള്ളൂ
ബൈക്കില് പോണംട്ടോ ബൈക്കില് പോണം കാറിലൊന്നും പോകാൻ വല്യ ഇഷ്ടല്ല ബൈക്ക്
ആ ആ അയിന്റെ വൈബ് കിട്ടാ ആ ഹാ ഹാ യാത്രൈ യാത്ര ഇഷ്ട ഇഷ്ടപ്പെടുംണ്ടാവു ല്ലേ കൂടുതൽ സ്ഥ അങ്ങനെണ്ടല്ലോ കാണ്നേക്കാളും ഇഷ്ടം യാത്രെയ്യ ന്നതാവൂലേ ഇങ്ങനെ
വീട്ടിലിങ്ങനെ ഇരുന്നിട്ട്ഒന്നും ഒരു കാര്യവുല്ല്യ നമ്മളെ ഇള്ള ജീവിതേ അടിച്ചു പൊളിക്ക അത്രതന്നെ
കല്ല്യാണം കഴീന്നേന്റെ മുന്നേ ജീവിക്കണം അതാണ് ജീവി അത്
ക്കൂലാസ്
അത് നടക്കൂല പിന്നെ എന്താന്ന് വെച്ചാല് ഞമ്മളെ പൈ സ ഒക്കെ സേവെയ്യണം അങ്ങനെ അല്ല സേവ് ഇപ്പൊളും ചെയ്യണ്ടാന്നല്ല ഇങ്ങനെ ണ്ടല്ലോ കിട്ടണത് മൊ ത്തം ഞമ്മക്ക് സേവെയ്യണം ന്ന്ള്ള ചിന്തയാവും ഏ
ഇപ്പം കമ്പിനി കൂടി നടകൊക്കൂല രാത്രിയാ വല്ല്യ തോതില് കമ്പിനി ഇല്ല കൊറച്ച് കമ്പനിക്കാരെള്ളൂ വലിയ ഒരു കമ്പനിയൊക്കെ പ്രശ്നാ. പ്ലസ് വൺ കൂടെ യുണ്ടാണേലും മൂന്നാലു പേർ
ന്റെ മോൻ അങ്ങനെയാ ചെറിയ ആ അങ്ങനെ പൊതുവേ ഒരു ഇൻട്രോവേട്ടാണ് ന്നാലും ഒന്ന് ക കമ്പനി ഇണ്ടാണും അങ്ങനെയാണ് ന്റെ മോ ൻ എനിക്ക് മൂന്നാള്. വലിയത് പ്ലസ് ടു കഴിഞ്ഞ് ഏ അവനിനി ഇങ്ങനെയാണ് ഇങ്ങനെ ഏ സി യു ടിക്ക് അപേക്ഷ കൊടുത്തിട്ട്ക്ക്ണ് ന്നാ അപ്പൊ ഒരു അടുത്ത വർഷേ ഇനി എഴുതാൻ കഴിയു ള്ളൂ അപ്പൊ സി യൂ ട്ടി ഇല്ലേ സി യൂ ട്ടി അപേക്ഷ അല്ല സി യൂ ട്ടി ക്ക് അപേക്ഷല്ല സി യൂ ട്ടി എഴുതണം ന്ന് വിചാരിക്കണ്ട് അടുത്ത മെയ്ല് ആ ഉം അപ്പൊം ഇപ്രാവശ്യത്തത് ഓന് ജയിച്ചിട്ടേ കൊടുക്കുള്ളൂ പറഞ്ഞോണ്ടാ ആ മെയി ലേയിരുന്നു പരീക്ഷ അതോൻ എയ്തില്ല ആ എന്നിട്ട് പ്ലസ് ടു ആ പ്ലസ് ടു ഇപ്പൊ കഴിഞ്ഞതാണ് ആ ഹാ മൂത്താള് മൂത്താള് ആ മൂത്തതാണ് ഇപ്പം പിന്നെ ഇനി ഓനെ ഒരു ആ ഒരു കൊല്ലം ഐ ടി എൽ പറഞ്ഞയക്കാ വെച്ചു
അതാ ഇപ്പൊ നല്ലത് ഞാനിപ്പോളാ വിചാരിക്കുന്നെ വെറും ഐ ടി എ എങ്ങാൻ നോക്കിയാ മതിയേനു ഐ ടി എ റ്റം നോക്കിയാ മതിയാരുന്നു
ആ അല്ല ഐടി ഐ ക്ക് ഈ പ്രായത്തിന്റെ വിത്യാസം ഇല്ലട്ടോ ഏ ഐ ടി എ ഇനീം പഠിക്ക ഏ ഒരു കൊല്ലത്തെ കോഴ്സേ ആ ഐ ടി ഐ ഇനിയും പഠിക്കാ ഉം
അയ്യോ അങ്ങനെയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഓ ഫുഡ് ഒക്കെ കഴിച്ചൂ.
ഉം അത് ശരി നമ്മള് ഈ ഇതിനെപ്പറ്റിയൊന്നും പറയ ല്ലേ ആപ്പിനെ പറ്റിയൊന്നും
ഇതീല് പറയാൻ പറ്റൂല
അതാണെന്ന് തോന്നുന്ന് ഞാൻ നേർത്തെ ഉം
വീട് എന്താ പറയാ വീട്ടില് അമ്മ ആരൊക്കെയാള്ളെ
വീട്ടില് അമ്മണ്ട് കമ്മ ഉണ്ട് അനിയത്തിണ്ട് അനിത്തിന്റെ കല്യാണം കഴിഞ്ഞു ഒരു മോനുണ്ട് നാല് വയസ് ഇപ്പൊ ഓള് ഇവിടൊണ്ടാ അമ്മക്ക് പനിയാ
ആഹ് ശരി ആ അപ്പൊ ഓള് ഓള് വന്നാത ആഹ് ഓള് ഇവിടന്നിന്ന് ആഹ് അനിയൻ്റെ അനിയത്തി ഇതീല് കൂടിക്കണോ ആഹ് സമയം ഇണ്ടാവുല്ലല്ലേ ആഹ് ആഹ് ആഹ് ശരി ആഹ് അനിയത്തി ഇന്റെ കുട്ടിക്ക് എത്രയായിക്കണ്
നാലു വയസ്സ് കൈ
ആഹ് ആഹ് ആഹ് ആഹ് ആ യു കെ ജി പോവുണ്ടാവൂലേ പോവുണ്ടോ ചേർത്തീനോ? ആഹ് ആഹ് ആഹ് ഒരാള് ഒരു ഒരാളെ ഉണ്ടാവുള്ളൂ ല്ലേ?
ആറ് മണിക്ക്
അമ്മക്ക് പനി തൊടങ്ങീട്ട് കൊറേ ആയോ?
ഇല്ല അമ്മയ്ക്ക് പനി തൊടങ്ങീട്ട് രണ്ട് മൂന്ന് ദിവസായി പോയി വന്ന് ട്രിപ്പൊക്കെട്ട് വന്നതാ
ഇവിടെ ഹസ്ബന്റിനൊക്കെ പനിയായിരുന്നു ഇന്നിട്ട് വൈറൽ പനിയായിരുന്ന്
ആഹ് എല്ലാർക്കും ഇണ്ട് ഇപ്പെ, ഇപ്പ അടുത്ത മിക്കവാറും എനിക്കായിരിക്കും.
അങ്ങനെ പറയണ്ട ആഹ് അത് ശെരിയാ അയിന് ഒരു ഡിസ്റ്റൻസ് പാലിച്ചാ മതി അതൊന്നും ഇണ്ട്
എത്ര അന്നേരം ഓര്ണ്ടാക്കുന്ന ഫുഡക്കെല്ലേ ഇമ്മള് കഴിക്കുന്നെ അമ്മമ്മേൻ്റെടുത്ത് ആണ് അമ്മയ്ക്ക് കിട്ടിയത്.
അത് ശരി ആഹ് അങ്ങനെ പിന്നെ ഇങ്ങനെ പണിക്കൊക്കെ പോ പോണോൽക്ക് കിട്ടിയാലേ നമ്മക്ക് പോവല് നിർബന്ധാവോം ചെയ്യും അങ്ങനെണ്ടല്ലോ ഊഹ് ഊഹ്. ആഹ് അതന്നെ. അച്ഛന്
ഇല്ല അച്ഛനില്ല അച്ഛൻ മരച്ചിട്ട് ഇപ്പോ രാണ്ട് മൂന്ന് വർഷം ആയി.
അത് ശരി എന്തോ എന്തോ പെറ്റുണ്ടോ വ്
ആഹ് അല്ല അതെന്തോ കിളികളൊക്കെയാ പെറ്റൊന്നുല്ല
അത് ശരി ആഹ്
ന്തോ കിളികളൊക്കെ പറ
ആഹ് മീനെ വളർത്താറുണ്ടോ?
ഇല്ലില്ല മീനൊക്കെ ഇണ്ടായിരുന്ന് ലവ ബേ മീന് ലൗവ് ബേർഡ്സ് ഒക്കെ ഇണ്ടായിരുന്നെന്റടു ഞാൻ ഒഴിവാക്കിയ മഴ വരുന്ന മഴക്കാലത്ത് ലൗബേസൊന്നും നിൽക്കുന്നില്ല എന്റടുത്ത് ഒരുപാട് ലവ്ബേർഡ്സ് ഉണ്ട് ഞാൻ സെയിൽ ആക്കലുണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ് ഒഴിവാക്കിയതാ കൊറെണ്ണം ചത്തു പോയി ഒരു മഴ വന്നപ്പോക്കങ്ങനെ
ആഹ് അയിനെ ഓർക്ക് അയിന് അതാണ് ഒല്ക്ക് ഓല് നല്ല മയപ്പാറ്റില് കൊള്ളി കാതൊല് അയ് അതിന്റെ ഒരു ആഹ് പച്ചത്തൊക്കെ വിരിച്ച് നല്ല വരുമാനുള്ള മാർഗാണിത് ആഹ് ഒരു വെള്ള എലിണ്ടല്ലോ അയിൻ്റെ ന്തൊരു പേരുണ്ടല്ലോ അല്ലെ അവര് വെള്ള എലി അയ്ന്റെക്ക അയ്നൊക്കെ ആ ഇവിടെ ഒരു ചക്ക വളർത്തലുണ്ട് ഞങ്ങളവിടെ
ആ ലവ്ബേഴ്സ് എല്ലാം ഉണ്ടായി റെഡ് റെഡ് ഐ ഒക്കെ ഉണ്ടായിനി
ആ ആ പിന്നെ ഒര് ഉം എന്താ പറയാ നല്ല വെലള്ള ഒരു പക്ഷിയുണ്ടല്ലോല്ലേ ഒരു കാലുമ്മേലൊക്കെത്ടണേ ആ തണ്ട് ഹ് ഹെ ആ അയിലൊക്കെ ആഏ ആഹ അതാണോ അന് ആ ആ ആ അല്ല കാലുലൊരു വട്ട ഇട്ടൊടുക്കും വട്ടം ചെറി ഇങ്ങനെ തത്ത തത്തനെ പോലെ പഞ്ച അടക്കളിനെ പോതൊരു
ആഹ് ആഹ ഹാ് ആ ആ ആ റിങ് ഇടുന്നല്ലേ ആഹ് ണ്ട്
ആ അറിങ്ടെണ ആ എന്നിട്ട ഓന്റെ അടുത്തന്ന്ങ്ങനെ ച് ച് ആ ഓന്റെ അടുത്ത്ന്ന്ങ്ങനെ താവ്ണൊനുല്ലട്ടോ ഓൻ എന്താണെന്ന് വെച്ചാല് കൊറേ ഉള്ളോട്ടാക്കിയിട്ടാണ് വീടിന്റെ കുറച്ചുംകൂടി ഉള്ളോട്ട് അപ്പം ഉമ് തണുപ്പ് ഓൽക്കേൽക്കൂല ഞങ്ങളവടെ വീടിന്റെടുത്തുള്ള ഒരു ചെക്കൻറടുത്ത്ണ്ട്
ആഹ് സെയിൽ ആകുന്നതാ അല്ലെങ്കില് വീട്ടിതന്നെ എടുക്കോ ആ ആ നല്ല വരുമാനണ്ടാവും കിളികളൊക്കെ ആഹ ശരി ഓക്കെ ഓക്കേ